പറി എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളൊക്കെ?
അവിടെ ചായകുടി ക്കെ കഴിഞ്ഞാ
ഹലോ കേക്ക്ന്നില്ലേ
അവിട്ത്തെ ചായ കുടി കഴിഞ്ഞു.
ചായ കുടി കഴിഞ്ഞു ഒരോ ഗ്ലാസ് ചായ കട്ടൻ ചായങ്ങനെ കുടിച്ചാണ്.
തന്നെ
തലവേദന എടുക്ക ഇന്നൊരു കുടില്ക്കൽ ഉണ്ടായിരുന്നു.
ആഹ് അല്ലങ്കിലും നമ്മളിപ്പ എവിടെയെങ്കിലും പോയിട്ട്. വന്ന് പിന്നെ തന്നെ അതാണ് എവിടെ പോയാലും ഇത് ക്ഷീണം ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ?